ഹലോ
ആ ഹലോ ആ കേക്കാം
ഓ ഓക്കെ എന്തേലും ഒക്കെ പറഞ്ഞോ വെച്ചോണ്ടിരുന്നാ
ഞാനിവിടെ മെ എന്തുവാ തുണിയും സാധനങ്ങളും ഒക്കെ
കൊണ്ടു പോവാനുള്ളതാ
ഓ
അല്ല നീ ചിരിക്കുന്നതെന്തിനെന്നനിക്ക് മനസ്സിലാവുന്നില്ല
അമ്മേല്ല അമ്മ ആ ആ തുണീസ് സാധനങ്ങളൊക്കെ അവിടെ ഇതില്ലേ ട്ടോ അവിടെ നമ്മളെ ഫുഡ് വെച്ചയ്ക്കല്ലേ
ഫുഡ്‌ ഞാൻ ചോയ്ക്ക അക്കോമേഷൻ സെറ്റായോ
ആ അക്കോമഡേഷൻ സെറ്റായി അവടെ നമ്മടെ ഒരു വീട് സെൻകാസ എന്നാണ് പേര് അപ്പൊ അതായി ച്ചിലി പി ജി ആണ്
ആ
അപ്പം അവിടെന്ന് പറഞ്ഞാ റെന്റ് കൊടുത്ത മാത്രം നിക്കാം പക്ഷെ ഫുഡ്. ല്ല അവിടെ ഫുഡ്ല്ല അങ്ങനെ ഫുഡ് ഇല്ലാത്തോണ്ട് നമ്മളെ ഫുഡിന് റെന്റ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ
പിന്നെ ഫുഡ് ഇല്ല ഫുഡ് നമ്മൾ എക്സ്ട്രാ പൈസ എട് ത്തു വെയ്ക്കണം. എന്തായാലും ഞമ്മള് നാല് പേരുണ്ട് അപ്പോ ഒരാളൊരു ആയിരം രൂപയെങ്കിലും കൊടുക്കേണ്ട വെരും
വാടക
ഉം വാടക അല്ലല്ല വാടക മൂവായിര ത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഫുഡ്‌ ഫുഡിനായി യം
ഓ ഫുഡ് ഫുഡിന് ഫുഡപ്പ ഏ ഫുഡ് അവിടത്തെ
ഫുഡ് നമ്മ തരത്തില്ല നമ്മള് വെച്ച്ചുണ്ട കഴിക്കണം അപ്പം നമ്മള് സാധനങ്ങൾ മേടിക്കേണ്ട അതിനായിരം
സാധനങ്ങള് നിങ്ങള് മാത്രം കഴിഞ്ഞിട്ടില്ലോ അല്ല അവര് വാങ്ങി തരുല്ലല്ലോ
ഇല്ലല്ലാ. നമ്മള് നമ്മളേ ക്കണം
ഓ അപ്പൊ അത്രയങ്ക വരുവായിരിക്കു വെ വരുവമായിരിക്കുന്നുള്ളത് എക്സ്പെക്ടേഷൻ
ഉം
ഇപ്പൊ വാടക എത്രന്ന് പറഞ്ഞത്
മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിഞ്ച്
മൂവായിരത്തി എഴുന്നൂറ്റി
ഉം ഒരാക്ക്
നിങ്ങള് നാലു പേര് അവിടെ ഉള്ളവരന്നന്നെ
അല്ല അല്ല ഞാൻ ഞാൻ കൊല്ലത്തുള്ളത് പിന്നെ ഒരാള് പത്തനംതിട്ട ഒരാൾ ആഴ ആലപ്പുഴ ഒരാള് നാഗർ കോയിൽ
നിന്റെ ഫ്രണ്ട്സല്ലേ അവിടെ പഠിച്ച
ആ് നാ ഫ്രൈ പണ്ടി പിടുിച്ചേ
ഓ അപ്പൊ വേറെ ഏതൊരു കു കുട്ടക്ക് ഇതായന്ന് പറഞ്ഞിട്ട് അത് ശെരിയായ
ഏത്
ആ അയിമെന്റ് ഇ് നേരത്തെ വന്ന് ചെല്ലാൻ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞത്
ഇല്ല
ഏ നിന്റെ ഒരു ഫ്രണ്ടിിന എന്നെ അപ്പോയിന്റ്മെന്റ് ഇട്ടിട്ട് വന്ന് അപ്പൊ അവിടുത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞന്നൊക്കെ പറഞ്ഞേ
അത ആരാ എല്ലാർക്കും ഒരുമിച്ചാടി വന്നത്
ആണോ ഏ അപ്പൊ എനിക്ക് തോന്നിയതാണ്
ചെന്നത് പിന്നെ ചെലോർക്ക് വന്നിട്ടല്ലേ രണ്ട് ട് പേർക്ക് വന്നിട്ടില്ല
ഉം
ഉം
അവിടെ എയർപോർട്ടിനട്ത്ത് തല്ലെ
ഓ ഏർപോട്ടിന് അടുത്ത് തന്നെ
ഉം
മറ്റേ ഇതിന ടുത്താ എന്താ കടലിന ടുത്താ
ഓ ശമ്പളം ഒര് ഇ തന്നെ
ശമ്പളം കൊറവാണ്
എല്ലാർക്കും സേം സ്
ശെ എല്ലാർക്കും ശേം ശേം
ഒരേ കട അല്ലെ
അങ്ങന അല്ലടി മറ്റേ ഇതിന്റെ അകത്ത് ഇവർക്ക് തന്നെ ഈ കമ്പനിക്കാർക്ക ന്നെ പല ഇണ്ട് ഈ വാച്ചിന്റെ കടെ ഇണ്ട് അതുപോലെ ന്നെ മു ഠായിടെ കടെ ഇണ്ട്
എഹ്
പിന്നെ ഇ ത് ഓരോ ലക്ഷ്വറി ആയിട്ടുള്ള പെർ ഫ്യൂമിന്റെ കട ആ ലിക്വറ്ന്റെ കട ആൾക്കൊഹോളേ അയിൻ്റെ കട അങ്ങനെ ഓരോ കട ഉണ്ട് അപ്പം ഡൊമസ്റ്റിക് ഇന്റർനാഷണലിലും ഉണ്ട് അപ്പൊ ആദ്യേ നമ്മള് ഓരോ കടേല് വെച്ചിങ്ങനെ മാറ്റി മാറ്റി നിർത്തും
ഓ
എഹ് ഒര രണ്ട് മാസം വരെ ഇപ്പ ഇന്റർനാഷണൽ രണ്ടു മാസം ബാക്കി ഡൊമസ്റ്റിക് രണ്ടു മാസം അങ്ങനെയാണെന്നും പറയുന്ന്
ഓ ഓ
പിന്നെ ഞാനിപ്പങ്ങനെ പോണോ വേണ്ടയോന്നലോചിക്ക്വ
ഉം അതിപ്പോഴാണോ ആലോചിക്ക
ഓ ഇപ്പഴാണ് ഞാനിങ്ങനെ ആലോചി
അവരിനി വിളിക്കോ
വിളിക്കു നാളെ എങ്ങാണും കേറണ്ടെ വരും അതാ ഞാൻ പാകൈതത് നാളെ നിന്നി ഇന്ദ്ര ക്ഷെ രാത്രിയേ വിളിക്കത്തുള്ളൂ പിന്തിര ക്ഷെ രാത്രിയെ വിളിക്കത്തൊള്ളു രാത്രി ഒമ്പത് മണി ആവുമ്പോ വിളിച്ചിട്ടേ പറയത്തൊള്ളൂ നാളെ ഒമ്പത് മണിക്ക്യാന്ന്
എത്തണോന്ന് എഹ് നീ ഒ
അതോണ്ട് നമുക്ക് ച്ച് എല്ലാ ല്ലാം കൂടൊന്ന് മുൻകൂ ട്ടിക്കണം
പിന്നെ ബാക്കിള്ള കൂട്ടുകാരെല്ലാം എല്ലാവരും
അവർ എ എടി അങ്ങനെല്ല എന്ന് വച്ചാ ഇപ്പം എ എന്റെ കൂടെ തന്നെള്ള ദേവുനും അഞ്ജനയ്ക്കും നടെ നിസ്റ്റേൽ നിക്കുന്ന രണ്ടു പേർക്കും എൻട്രി പാസ് കിട്ടി പച് അവർക്ക് ഇ ഇന്നലെ ജോയിൻ ചെയ്യണമായിന്നു അവര് മറ്റെ ദൂരത്ത് ആയോണ്ട് അവർക്ക് ഇ ഇന്ന് മുല്ലവര് ജോയിൻ ചെയ്തു ച്ച് പാ ഒ ഒരാ ഒരാക്ക് പാസ് കിട്ടുന്നേ അനുസരിച്ചാണ് അവരെ ജോയിൻ ചെയ്യിപ്പിക്കണെ
ഓ
ക്ക് ഇതുവരെ പാസയില്ലന്നാണ് സാറ് പറഞ്ഞത് അതാ ഇപ്പൊ പാസ് റെഡി ആയി കിട്ടുവാണെങ്കി നാളത്തൊട്ട് ജോയിൻ ചെയ്യാം അതെല്ലാ മറ്റന്നാൾ
ഓക്കെ ഓക്കെ ആ ഈ എഗ്രിമെന്റൊക്കെ ഇനി ഇനി എവിടെ ചെല്ലുന്ന സമയത്ത് എഴുതിക്കോളാം
എഗ്രിമെന്റ് എഴുതിപ്പിച്ച് അന്ന് വിളിച്ചപ്പോ എഴുതിപ്പിച്ച്
എത്ര വർഷാ ഇപ്പോ ഒരു വർഷോ രണ്ടു വർഷോ
പക്ഷെ രണ്ട് വർഷമാണ് അതിൽ കെടക്കുന്നത്. മെയ് തൊട്ട് മെയ് ഇരുപത്തിയാറ് തൊട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ
ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പോണോന്ന്
ആ അപ്പൊ ചോയിച്ചു ചോയി ച്ച് എഗ്രിമെന്റ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ ആ സാറ് പറഞ്ഞ് ഇല്ല അങ്ങനൊന്നും ഇല്ലാന്ന്
കൊഴപ്പമില്ലന്നാണോ പറയുന്നത്
യില്ലാന്ന്
അപ്പൊ എന്തൊക്കെ രേഖകൾ അവിടെ കൊടുക്കണം ഏപ്പിക്കണം
രേഖകള് നമ്മുടെ കൺസെന്റ് മാത്രം കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ഓരോന്നിന്റെ കോപ്പിയും
ഉം
പക്ഷെ അവരടുത്ത് പറഞ്ഞിട്ട് പോന്നതിന് കൊഴപ്പില്ല പറയാതെ പോന്നതിന് കൊഴപ്പവുണ്ട്
ആ ആ നേരത്തെ പറഞ്ഞാലല്ലേ അവർക്ക് അടു ത്താളെ കണ്ടു പിടിക്കാൻ പറ്റു
ഉ
ബാങ്കില് പോയി അന്വേഷിച്ചായിരുന്നോ
അത് അന്വേഷിച്ചില്ല ഇനി അമ്മേങ്ങാനും വിട്ട് അന്വേഷിപ്പിക്കാം
ആഹാ ഇത്രേ ദിവസം ഉണ്ടായിട്ടും നിനക്ക് പോവാൻ പറ്റിയില്ല
എടി സത്യവാ ഓരോ ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്തു ചെയ്യും
ടെൻഷനാണോ
എന്ത് ചെയ്യും മനുഷ്യൻ ഇപ്പം ഞാനിപ്പം മ ല് പൂവാൻ പോവാ
സാധനം വേടി
ഓ രണ്ട് മണി ടെ ബസ്സിൽ പോവാന്ന് വിചാരിക്കുന്നു മറ്റേ കൊട വേടിക്കണം കുപ്പിയില്ല കുപ്പി വേടിക്കണം യ് നമ്മുടെ അവിടെ മറ്റ മറ്റേ ത അവിടെ നമ്മുടെ ഫ്രാങ്ക്ഫിന്റെ അടുത്തൊരു കട ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപാ കടയാ അപ്പൊ അവിടെ എല്ലാത്തിനും വെല കുറവാ എൽ എൽ എല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് താഴെ കിട്ടത്തൊള്ളൂ
ആ
അങ്ങനെ ഞാൻ അവിടുന്നൊരു കുപ്പി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കുപ്പിയുണ്ട്
ആ
അങ്ങനെ അവിടുന്ന് തൊണ്ണൂറ്റിയൊൻമ്പത് രൂപക്ക് ഒരു കുപ്പി വേടിച്ച് ഞാൻ
ഫ്ലാസ്ക് പോലത്തെ
ഞ്ചി കുടിക്കുന്നയാ ഇപ്പഴത്തെ മറ്റേ ഇലേത് ഇതില്ലേ ഇങ്ങനെ ഇപ്പഴത്തെ ട്രെന്റ് കുപ്പിയുണ്ടല്ലേ ഇക് ഇത് മ മനസ്സിലായോ ഇല്ല ഓരോ കളറി ഇരിക്കുന്നേ ആഹ ആഹ അതുവല്ല അതിന്റെ ഏ ഒരു കറുപ്പ്
തരക്ക് ഓ
ആ ആ ഫുള്ള് കറപ്പ് സ്പോർട്സിനൊക്കെ
മൊണ്ടികൊണ്ട് വന്ന് മനസ്സിലായി മനസ്സിലായി ആ
അത് ഈ ഞാൻ ഇവിടെ കൊണ്ട്‌ വന്ന് ഞാൻ രണ്ടു ദിവസം ഉപയോഗിച്ചിട്ടോ
ഉം
ഓ ആയിത്തെ ദിവസം നിനവെടുത്ത് ഞാൻ ങ്ങ് വേടിച്ച് വെച്ച് കൈൽ മുഫ് രണ്ടാമ ത്ത ദിവസം അത് എടുത്തോണ്ട് പോയി ഞാൻ പുറവേ ഓടി ശരിയായിട്ടത് തല തറയിട്ട്
ആഹ വേഗം പൊട്ടി അങ്ങനെ
അടപ്പങ്ങ് പൊട്ടിപ്പോയി അടയ്ക്കുന്ന അടങ്ങിന് അട പൂര്യൽ നമ്മൾ ഉറിഞ്ചി കുടി
ആഹ ആഹ
ചെയ്യാനാ പറഞ്ഞിട്ട് വലിയ കാര്യയുണ്ടോ
ഒരു കാര്യവില്ല
പിന്നങ് അങ്ങ്
അപ്പൊ സാരി വാങ്ങാനുള്ള പൈസയൊക്കെ ആര് അച്ഛൻ തന്നോ
അമ്മ തന്ന്
അമ്മ ജോലിക്ക് പോയി തൊടങ്ങിയാ
ഓ തൊടങ്ങി തൊടങ്ങി
എന്ന് പോയി തുടങ്ങി
ഒരാഴ്ചയായി
ആഹ അപ്പൊ ഇനി അച്ഛനും അമ്മേം ഉള്ളല്ലോ വീട്ടില്
യാ ബ്രോ
ഓ ഡാഡി മമ്മി കൂടെ അടിച്ചു പൊളിക്കും
ഉ പൊളിക്കയില്ല അടിക്കും അടിക്ക അത് വേണം പറയാൻ എന്നോ പൊളിക്കണം
ഹിഹി ഒൺലി അടിയന്ന
അടി കൂടുൽ
ഇപ്പഴും ഉണ്ട് അടി കൂടെല്ല രണ്ടുപേരും കൂടെ
എന്താ ബ്രോ അങ്ങനെ പറയാവോ ഫുള്ളും ഉം അതൊക്കെ വേണ്ട നമ്മള് ഓ മഴയൊക്കെ ഉണ്ട്
അല്ല നീ എന്നാലേ എന്തല ആലോചിച്ചിട്ടിട ആതുപോലെ ചിരിക്കുന്ന അതാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്
ഇത് പറയാം മോന് റീസൺ പറയാമോ അതിനകത്തു
ഏ വല്ല പേര് നാളും പറഞ്ഞല് പിന്നെ ഇതിനെ കുുറിച്ചും പറയാതിരിക്കണെന്നേ ഉള്ളൂ
ഒക്കെ നമുക്ക് വേറെ പറയാം വേറെ പറയാം പിന്നെ പറയാം
ആ ഓക്കെ ഓ എന്തൊക്ക
പിന്നെ എന്തോ ഇത് എങ്ങനെ പോന്നെ
ഓ ഇല്ല ഈ വരുന്ന ആഴ്ച ഇന്റേൺഷിപ്പ് തിങ്കൾ മുതൽ വെള്ളി വരെ
ശാാനിക്ക
ആ അതെതെ അതേപോലെന്നെ അവിടെ സീരിയലൊക്കെ ആയിരിക്കും അതാ യു പി പിള്ളേരാണ് ഇനി എന്ത് കാണിക്കുന്നു ഏത് കാണിക്കുന്നു എനിക്കറിയില്ലേ
നിനക്ക് അടിക്കാവോ
പറ്റൂലട ഇവിടെ അല്ലാത്ത ഒറിജിനല ആായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ അടിക്കാൻ പറ്റത്തില്ല അപ്പഴാണ് ഇന്ത്യേൺഷിപ്പിൽ അങ്ങോട്ട ചെന്ന് കയറി കൊൊടുക്കണം നമ്മള് അടിക്കുന്ന പോട്ടെ ഒന്ന് നേരെ നോക്കാനോ വഴക്കു പറയാനോ ് അടിക്കൻ അത്പോലും പറ്റത്തില്ല അപ്പോഴാണ് ഞാൻ അട ഇ എന്രു ട്യൂഷനി വരെ അടിക്കുന്ന കാര്യം പാടാ ഏ ഇടെ ന നമ്മൾ ഇന്ത്യൻഷിപ്പ പിന്നെ പോ ടച്ചർടെയിനിങ്സ്ല്ലേ നമ്മുക്ക് അതിനൊന്നുള്ള സ്വാതന്ത്ര്യില്ല
പിന്നെ ഈ പിള്ളേർടന്ന് ആ എന്തു വ്യും
അതിനെ കുറിച്ച് തളിക്കാനോ ടീച്ചർമാർ ഒന്ന് നമ്മള എങ്ങാ വിളിക്കാമേ ഇപ്പൊ തന്നെ വിളിക്കമേ